ഹലോ
ആ കേൾക്ക്ണ്ടോ?
ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോ
ഉം മഴണ്ടോ അവിടൊക്കെ?
ഇവിടെ മഴ ഉണ്ട് വല്ലാത്ത കാലാവസ്ഥയാ കുറച്ച് രാവിലെ ഒന്ന് വെയില് വരും എന്തേലും തുണിയോ എന്തെങ്കിലും അലക്കിയിട്ട അപ്പം മഴ വരും
ഇവിടെ നല്ല മഴയായിരുന്നു ഇന്നലെട്ടോ ഇന്ന് പിന്നെ എ അ ആഹ അങ്ങനൊന്നുംല്ല മൂടി കെട്ടിട്ടുണ്ട് തുണികളൊക്കെ അലക്കിട്ട് വാഷിംഗ്‌ മെഷീനിൽ ഇട്ട് ഉണക്കികാണ്ട് ഇട്ടിട്ടുണ്ട് അവിടെ പിന്നെ മഴക്കാറ് നല്ല അങ്ങനെ മൂടി ഇരുട്ട് ഇങ്ങനെ മൂടി നിക്കണ്ട് പക്ഷെ പെയ്തിട്ടില്ല ഇതുവരെ
ആഹ് അങ്ങനെ മൂടി നിൽക്കുന്നത് ബുദ്ധിമുട്ടല്ലേ?
ആഹ് ഇവിടെ കിണറൊക്കെ നല്ല മ കുട്ടി കിടക്കാണ് എന്റെ വീട്ടില്
ആ പക്ഷെ ചേലൊടത്തൊക്കെ വേ വെള്ളം കേറിന്നൊക്കെ പറയുന്ന ചില സ്ഥലത്ത് എന്താന്നറിയില്ല
കിണറിലൊക്കെ വെള്ളം ആവണെങ്കി കൊറച്ച് മഴ പെയ്യണം എന്നാലും- വെള്ളം ആവും ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ വന്നിട്ട് നോക്കീട്ടുല്ലട്ടോ ഞാന് വാങ്ങിക്കില്ല ഞങ്ങള് ലൈൻ വെള്ളാണ് ഉപയോഗിക്കുന്നത് കുടിക്കാന് അടുത്ത വീട്ടിന്നൊക്കെ കൊണ്ടരുന്നാണ് ഇവിടെച്ചെർതായ്ട്ട് ഉണ്ട് സൈഡിലിങ്ങനെ ഉണ്ടായിട്ട്ണ്ട് പക്ഷെ കൊറെ കൂ കൂ എനക്കിന്റെ തീരെ ന റ്റി നമ്മൾ ഉപയോഗിക്കണെങ്കി കുറച്ച് കൂടുതൽ വെള്ളം ആവണം എന്നാലേ നമ്മുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കുറേ കാലം ഇങ്ങനെ വെള്ളല്ലാതെ കിടന്നതല്ലേ
ആഹ് അത് ശെരിയാ
ഇവിടെ മൂർക്കനാട് വെള്ളണ്ടല്ലോ ലൈൻ വെള്ളം
ആ
ണ്ട് പിന്നെ ഇവിടെ അടുത്തത്തെ ഒരു ലൈൻ വെള്ളം ഉണ്ട് കോയൽ വെള്ളം അത് രണ്ടുവാണ്ണ് ഉപയോഗി കുടിക്കാന് കൊറച്ച് അടുത്ത വീട്ടീന്നൊക്കെ കൊണ്ടു നിങ്ങള വീട്ടില്
കെണറില്ല ഇവിടെ അങ്ങെ ആ പൈപ്പ് വെള്ളവാ
പിന്നെ പിന്നെ അടുത്ത് കൊളങ്ങളൊക്കെ ഉണ്ടോ കൊളണ തോട്കൾക്കെ
ഇതേ മലപ്രദേശവാ മലയാ ഇവിടെ അപ്പം കൊളത്തിനട് ക്കെ അങ്ങ് താഴെ പോണം ഒത്തിരി പോണം ഇവിട്ന്ന്.
ഉം അടൊക്കെ ഉണ്ടോ അയൽവാസികളൊക്കെ? ഇങ്ങനേ
കൊറെേ വീടുകളൊന്നുംല്ല, ഏഹ് കൊറച്ച് വീട്കള്. പിന്നെ അതും കൊറച്ച് ദൂരം പോണം റബ്ബറും തോട്ടാണെ ഇവടേ
അതെ
ഞങ്ങടെ ചുറ്റിനും റബ്ബറും തോട്ടവാ.
അമ്മ വല്ല ജോലിക്കും പോവും അമ്മാക്ക് ജോലിക്ക് പോവാനൊക്കെ കയ്യോ? അമ്മ ജോലിക്ക് പോവോ?
ഒരു കടയിലാ ജോലി.
ആ എന്ത് കട? ന്തിന്റെ കടയാ എന്തിന്റെ കടയാണ് ചോയിക്ക് ഹലോ ഹലോ ഹലോ